ഹലോ
ഹലോ എന്താന്ന് ഇവിടെ നല്ല മഴ എവിടെയാ
ആഹ് ന്താ ണ്ടാക്കീനി ഞാ കുടിച്ചിട്ടില്ല
കുടിച്ചിട്ടില്ലെ?
ല്ലഞാനിപ്പോ എന്നീറ്റിട്ടൊള്ളു
ഓഹ് അയ്ശരി നിങ്ങളെന്ത് പഠിക്കുന്നെ
എങ്ങനാ?
പഠിക്കുന്നയാ
ഫാർമസി പഠിച്ചു കഴിഞ്
ആഹ് ആ ഇന്നലെ വിളിച്ചാളാന്നല്ലേ?
ആഹ്
ആഹ് ഹാ
എന്താണ്ടാ
ചായക്ക് ബിസ്കിറ്റ് കത്തലായിറ്റ് പത്ത് മണിയവാ തിന്നാന്
ആഹ്
ദോശയും ബീഫ് കറിയിയൊക്കെ
മ്
ഉം ഊം
ഇന്നെന്താ പരിപാടി?
ഇല്ല പ്രത്യേകിച്ച് എന്താന്നൊന്നുല്ല. പുറത്തേക്കൊന്ന് ഷോപ്പിങ്ങിന് പോവാനുണ്ട്
ഉം
അനി പോണ കുറചൈനി ഇത്താത്തന്റെപ്പോരം
ആഹ് കല്യാണങ്ങളൊന്നുല്ലേ?
കല്യാണം
കല്യാണങ്ങളൊന്നും ഇല്ലേന്ന്?
ഇന്നാ?
ഉം ശനിഴാഴ്ച ഞായറാഴ്ചൊ കല്യാണം ഉണ്ടാവലു
ആഹ് എല്ലാ ശനി ഞായറും നമുക്ക് കല്യാണല്ലാണ്ടാവല്
ആഹ.
കല്യാണൊന്നുല്ല കല്യാണംക്കെ ട്ടാണ് അൻക്ക്ണ്ട് അടുത്ത ശനി ഞായർ കല്യാണം കസിൻ്റെ
ഇൻക്കൊരു കല്യാണണ്ടന്ന്.
ഇണ്ടാ
ഉം.
അയിനി പോണ്ടിക്ക്
ഉം പ അയിന് പോണം. മടിയാണ് പോവാന്. ചൽപ്പോ പോവും ചൽപ്പോ പോവൂല്ല
അഐ ശരിയാണ് നമക്ക് ക്ക് അറിയാത്ത ആളോ കല്യാണത്തിനൊവുമ്പരു മടിയ ആഹ്. വീട്ടിനടുത്താ
ഉം വീടിന്റ അടുത്തല്ല കുറച്ചാടി പോകണ്ടി
ആ ശരി
എല്ലാരും പോവുമ്പോ വല്ലിമ്മ ഒറ്റക്കാവും അപ്പ ഇവിടെ ഒരാൾ എന്തായാലും വാണ്ടിയേരും
അഹ് ആഹ് ആഹ് അൻക്കിങ്ങനെ കല്ല്യാണം കിട്ടാൻ നിക്കുവേനി മംഗലത്തിൻ്റെ ബിരിയാണിന്നാ മുട്ടുന്ന്
ആഹ് ബിരിയാണി എടക്ക് തിന്ന്ണോണ്ട് പിന്നെ കൊഴ്പ്പല്ല
ആഹ് ബിരി അത് ശരിയന്നെ പക്ഷേണ്ടല്ലോ മംഗല്ത്തിന്റെ ബിരിയാണി വേറെന്നെ.
ഉം പക്ഷെ പോവാനാവൂല മയീ മയത്ത്
ഹാ ഈ മഴത്തു പോവാൻ ന്തോരു ഇതാണ് ഫുള്ള് ഡ്രെസ്സിലും ചളിയാവും. അതന്നെ.
അതോണ്ടാ മടിച്ചിങ്ങനക്ക
ആഹ് അവിടെ മഴുണ്ട് ഇപ്പോ
ഇപ്പൊ ഉം രാവിലെകണ്ടിനി ഇപ്പൊ ഇങ്ങനെ ചെറുതായി
ആഹ് ആഹ് ഇപ്പ നമ്മളിവിടെ ചെറ്തായിട്ട് മഴങ്ങനെ പാറ്ന്ന്ണ്ട്.
ആഹ് ഇപ്പ രണ്ട്, മൂന്നീസായി അട്പ്പിച്ച് മയയ്ത്.
ആഹ്
അലക്കിയിട്ട ഒന്നും ഒണങ്ങണില്ല.
ഉം ഇന്റെ പണിയെല്ലാ കഴിനാ
പണി കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്ന് കേക്ക് ഉണ്ടാക്കണംന്ന് ഇങ്ങനെ വിചാരിച്ചിക്കേ
ക്ക്
ഉം
എന്ത് കേക്ക്?
ഓറിയോ കൊണ്ടോച്ച്ക്ക്ണ് ഓറിയോനോണ്ട് ഒരു കേക്ക് ഇണ്ടാക്കണം വിചാരിച്ച ഇങ്ങനെന്ന് കൊറേ ദിവസം ഇപ്പയ് കൊണ്ടച്ചിട്ട്ക്ക്
ആഹ്. അതെങ്ങനെയ വെക്കല്. റെസിപ്പി പറഞ്ഞാ.
ഏഹ്
എങ്ങനെയാക്കാ
അത് ഓറയോ പിടിച്ചിട്ട് അതിൽക്ക് പാലോ കൊർച് ബട്ടറൊക്കെ ആക്കിട്ട് ഒന്ന് താക്കാ
ആഹ് നിക്ക്
അത് ബി ബീക്കുന്തേനി കുക്കറിലോ എന്തിലെങ്കിലും മേവിക്ക. ഇന്തുണ്ടെങ്കിലു ഓവൻ ഉണ്ടെങ്കിലും അയിൽച്ചാ മതി.
ആഹ് ആയാ കേക്കായാ
പ്പത്രേ ഉള്ളൂ അയില് പിന്നെ നമുക്ക് വേണങ്കിൽ മേലെ ഈക്ക് മറ്റേ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യ
ആഹ ആ ടേസ്റ്റ് ഇണ്ടാവോ
ഞാനൻതരണ്ടാക്ക്യോക്കില്ല ഞാൻ യൂട്യൂബിലി ഇങ്ങനെ കണ്ടിനി
ഓ ഇവിടെ നല്ല മഴെയ്തിട്ടാ
ഏഹ് ഇവിടാവുമ്പോ ഇണ്ടാക്കിയൊക്കെ വിചാരിച്ച്
ആഹ ഞാൻ മറ്റേ ബ്രൗണി ആക്കണോ ഇങ്ങനെ കൊറേയ വിചാരിക്കും. ഇത് ഇൻസ്റ്റയിലിങ്ങനെ റീൽ കാണും ആഹ് അയ്നൊരു നല്ല സിമ്പിളാന്ന് ആക്കാന്
ആഹ അത് ഞാന വിചാരിച്ചേനു. നോക്കിയില്ല പിന്നെ അയിന്റെ റെസിപ്പി ഒന്നും.
ആഹ അ ഇങ്ങനെയത് മുട്ടയും, അതെല്ലാം ഉ ബട്ടർ
ബട്ടറിനായി നല്ല റേറ്റ്ണ്ടോകന്നു ന്നുണ്ട്ല്ലേ.
ബട്ടർ നാ.
ത
ബട്ടറിന് എത്രയാന്നേ എമ്പതാ
ആഹ്
ചെർതിയത് ചെറിയാനി ആഹ് അതന്നെ
ഇങ്ങനെ
ആയിങ്ങനെ എന്തെങ്കിലും ആക്കണം വെറൈറ്റി
ഞാൻ കൊറെ ദിവസം ആയി ഇങ്ങനെ നാളെ നാളെ നാളെ. എന്റെ വീടിന്റെ അടു തൊരു ചെറിയ കുട്ടിണ്ട് അത്ങ്ങനെ എന്നും വന്ന് ചോയിക്കൂ കേക്ക്ണ്ടാക്കിണാ
ആഹ് ഒരിക്ക പറഞ്ഞ പിന്നെ അവർ പിന്നെയും ചോയിക്ക
ആഹ. അയ് ഏ യു കെ ജിയില ക്ലാസ് കഴിഞ്ഞ് വരുമ്പോത്തന്ന. ചോയ്ക്കും. കേക്ക് ഉണ്ടാക്കി ഓൾക്കു. കൊറെ നാളു ഉണ്ടാക്കാറ്, ഇന്നിപ്പോ ലീവ് ആണ ലോക്ക്.
ട്ക്കനല്ലേ ലോഡർ ഫ്രൈസ് അങ്ങനത്തെ എല്ലാക്കും
ഉ രാത്രിയല്ലാം എന്തല്ലോ തിന്നാ തോന്നു
ഉം.
പൊറക്കാന്നഅയ്ത്യ സാനും ഉണ്ടാവൂല്ല
അതാണ്.
നീ എന്തല്ലേ ഫുഡ് ആക്കു?
അങ്ങനെ വെച്ചാല് ഇഷ്ടള്ളൊക്കെണ്ടാക്കി യൂട്യൂബ് നോക്കിയണ്ട് ഇണ്ടാക്കൂ
ബിരിയാണി അങ്ങനത്തെല്ല ആക്കോ?
പിന്നെ അത് ഇണ്ടാക്കൂല അത് ഇതുവരെ ഞാൻ ഇണ്ടാക്കാൻ പോയില്ല അത് ഇവിടന്നായാലും അവിടുന്നായാലും. മ് ഉം.
ഉം ഞാനാക്കലുണ്ട്
ട്ടാൻക്കൊരു പേടിയ
ഉ
ഇതുവരെണ്ടാക്കായിട്ടാണ് സംഭവം. അവിടയാലും ഇവിടെ ആയാലും ഉമ്മ ഇണ്ടാക്കും.
ആഹ്
അതോണ്ടാണ് അയ്മക്ക് തിരിഞ്ഞു നോക്കിയില്ലേതുവരെ
മ് ഞാനാക്കല്ണ്ട്.
ഉം ഇണ്ടാ കൊർച്ചെടുത്ത് ഇണ്ടാക്കി നോക്കിയാതി
ഉം ആഹ് ബിരിയാണി ചില്ലി ബട്ടർ ചിക്കന് ആധികോം ആക്കലുണ്ട് ഫുഡൊക്
ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റ് അല്ലേ.
ഉം
ഞാണ്ടാക്കി നോക്കണംൻക്ക് അത് എങ്ങനെ ഇണ്ടാക്കല്
ഏത് ബട്ടർ സിക്കനാ? ഞാ യൂട്യൂബില് ഷെമീസോണിന്റെ കണ്ട്ട്ടാക്കലാണ്
ആഹ് ആഹ്.
അഹ് നമ്മ മസാലയാക്കും
ആഹ്.
ഇന്നിട്ട് ഉള്ളി തക്കാളി പിന്നെ മസാലപ്പൊടി ഇട്ട് പിന്നെ അണ്ടിപ്പരിപ്പില്ലേ?
ഉ ആ അത് മെയ്ന്നാലേ
ആഹ്. ന്നിട്ട് അയ്ലായിട്ട് അത് നമ്മന്താക്കും ചൂട് തണ്ണിട്ട് മിക്സിയിലിടും
ഒന്നിച്ച് ചൂട് വാൻണ്ടിട്ട് അത് നമ്മൾ മിക്സിയില ഇട്ടിട്ട് അത് അടിക്കും
എളുപ്പല്ലേ പണിയൊന്നുല്ലല്ലേ
അതടിച്ചിട്ട് പിന്നെ ചിക്കൻ നമ്മ ഫ്രൈയാക്കണം
ആഹ്.
മസാല പൊടി എല്ലെം ഇട്‌ട്ട്. ആ ട്ടേ ഈ മിക്സിയിലിട്ട് അടിച്ച ഇതില്ലേ
രോ
അത് അമ്മ ഒര് പാ പേനിലൊഴിച്ചിട്ട് കൊർത്തെൾപ്പിക്കും. ചൂടാക്കു എന്നിട്ട് ആ ചിക്കന് ഫ്രൈ ഇതിലേക്ക്‌ടും ന്നിട്ട് ഫ്രഷ് ക്രീം ഒഴിക്കും
ആഹ്.
പിന്നെ ബട്ട്റിടും പിന്നെ മല്ലിച്ചപ്പ്
വിപ്പിംഗ്ക്രീമും ഫ്രഷ് ക്രീമോ ഫ്രഷ് ക്രീം തന്നെ ആകണം വിപ്പിം ക്രീമോ?
ഫ്രഷ് വേറെതല്ലേ
ആ വേറെതല്ലേ ആ.
ആഹ് ഫ്രഷ് തീമി നല്ല ടേസ്റ്റ്.
അങ്ങനെ
ഉം ഒരിക്കാക്ക്യോക്ക്‌
ചാക്കി വെക്കണം അത് ചിക്കൻ വാങ്ങണം
ഉം ഞാൻ കേക്കല്ലാക്കല് കൊറവാണ്
ഉം
കേക്കിനെ ഒരിക്കെ അന്നാക്കിന് ന്നിട്ട് ഫുൾ ഫു ഫ്ലോപ്പായത് പിന്നെന്നാ അയ്ന്റെ പാസ്ത്യാക്കല്ണ്ട് ആ.
കേക്കറീ ഫ്ലോപ്പാവയ്ണ്ട്
അനക്കുആവല്ണ്ട് അന്ന് ഞാനാക്കീട്ട് മരക്കഷ്ണം പോലെയായത്
എന്തോറിയോ ആയോണ്ട് ഞാന് ഉ
നല്ല സാധനല്ലേ ഒക്ക് ആഗ്രഹം കൊണ്ട് എല്ലാം ഞാൻ വാങ്ങീ
മ്മ്ഹ്.
ഇജ്ജ് അയ്ന്റെ പാത്രവും ആ മറ്റേ ക്രീമിന്റെ സാനും എല്ലാം വാങ്ങിന് പൈപ്പിംഗ്ബാഗ് അതെല്ലാം വാങ്ങീന്
ഉം
പിന്നെ ഇത്താത്ത അക്കലുണ്ട് അത് ആക്കുമ്പ നല്ല ടേസ്റ്റ ആന്ന് അത് വൃത്തിക്കാക്കും
ആ
പിന്നെഞാൻ കേക്ക് കേക്കിൻ്റെ ബേക്ക് പോയിട്ടാക്കാന്.
ഹെ ചെലപ്പടം റെഡി ആവൂല്ല
ആഹ്, തന്നെ
ഓവനൊക്കെ ണ്ടെങ്കിൽ റെഡി ആവുട്ടോ ഓവനിലൊക്കെ വെച്ചാൽ
ആഹ് ഓവനിടില്ല
ആഹ് ഞമ്മള് മറ്റേ തീക്കാണല്ലോണ്ക്ക എന്തെങ്കി കുക്കറിലോ
ആഹ് അയിൽ തന്നെ കുക്കറില് അടിലന്നങ് വെച്ചിട്ട് അയ്ന്റെ മേല പാത്രം വെക്കും
അപ്പൊ റെഡിയാവൂല ഞാനും ഇന്നാള് കൊറേ മുന്നേ ഇണ്ടാക്കി നോക്കീന് റെഡിയായില്ല
അയിന് ബ്രൗ ബ്രൗണി എന്തായാലും ആക്കണം ഇന്നന്നെ ആക്കാന്തോന്നും എന്ക്ക് ഞാൻ ഇന്നും കൂടി ആ റീല്‌ കണ്ടിട്ടേലു.
ഹ് ഹ്
കാനുബ ഇങ്ങനെ ആക്കാൻ മുട്ടു
ഉം.
അയ്ന് വല്യ സാനൊന്നും വാണ്ടാ.
ആഹ്.
ആഹ്, മുട്ട വാണം പിന്നെ റോബസ്റ്റ് പഴം വാണം. അങ്ങനെയെ വേണ്ടു ബാക്കിയെല്ലാം ഇവിടെയ്ണ്ട് വാനില എസൻസെല്ലുവിടെയുണ്ട്
ആഹ്.
ഹ്മ് ഹ്മ് ബട്ടറോളിയ്ണ്ട് പിന്നെ പേടിക്ക
ആഹ
എന്നാ ഓക്കെട്ടാ.
ആ ന്നാ ഓക്കെ.